ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖ
കേൾക്കുന്നുണ്ടോ ആ എന്തൊ ക്കെയാ വിശേഷങ്ങള്?
സുഖമായിട്ടിരിക്കുന്നു.
ആഹ് വൈകുന്നേരം ആയല്ലോല്ലേ ചായ
ആഹ് ചായ കൂടി ഒക്കെ കഴിഞ്ഞ് പിള്ളാരെ എല്ലാം ഇനി ഓരോ വഴിക്ക് ഒന്ന് വീട്ട് ട്ടിലെത്തിക്കുന്ന പരിപാടി ആരുന്നു
ആ ഈ സമയത്തോ
ആഹ് ഇപ്പൊ ഒരാളെ കൊണ്ടുവന്ന് ര മൂന്നു പേരെ കൊണ്ടുവന്ന് എന്നിട്ട് ഒരാളെ കൊണ്ടുപോയി വിട്ട് അടുത് ഇപ്പോ ട്യൂഷന് കൊണ്ട് വിട്ട് ഇനി അതിനെ വിളിച്ചോണ്ട് വരണം കൊറച് ശരി
അപ്പൊ സ്കൂള് വിട്ട് വന്നിട്ട് പിന്നെ കളിക്കാനാന്ന സമയം അല്ലേ
കളിക്കാനൊന്നും സമയമില്ല ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയമില്ല ഇനിയിപ്പം ആഹ് കൊറച്ച് ഈ മദ്രസ നാളെ നാളേം മറ്റന്നാളും മദ്രസ ഇല്ല ആ വൈകിട്ട് അപ്പം വ്യാഴം വെള്ളീം കൊഴപ്പമില്ല തിങ്കൾ ചൊ ങ്കൾ, ചൊവ്വ, ബുധൻ മുന്ന് ദിവസം ടൈറ്റാ
രാവിലെ മദ്രസ ഇല്ല അപ്പൊ
മൂത്ത മോന് രാവിലെയ മദ്രസ ഇളയ മോനെ വൈകിട്ടാ അപ്പം മൂത്ത മോനെ വൈ കിട്ട് ട്യൂഷന് കൊണ്ടു വിട്ടേക്കും അവിടുന്ന് ഇപ്പം വിളിച്ചോണ്ട് വന്ന് അവന് ഇനി ഫ്രീയാ പിന്നെ ഇളയ മോനെയാ അവനെ അവന്റെ കാര്യമാ ഇച്ചിരി പാട് സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ മദരസെ കൊണ്ടു വിടും പിന്നെ അവിടുന്ന് തൊട്ട് വിളിച്ചോണ്ട് വന്ന് നേരെ ട്യൂഷനിൽ കൊണ്ടുവിടും
ഒരു താത്ത ഉം
വിളിച്ചോണ്ട് വന്നാ പിന്നെ അടുത്തത് സ്കൂളിലെ ഹോം വർക്ക് കാണും ആഹ് ക്ക് പിള്ളാർക്ക്
പിള്ളാരേക്കാളും അമ്മ ക്കാണ് പണി ല്ലേ
പിന്നല്ലേ നമുക്ക് പിന്നെ നമുക്കൊരു ഇത് ചെയ്ത്ട്ടില്ലേ നമ്മളോടല്ലേ എന്താ ചെയ്യിപ്പിക്കാഞ്ഞേ
ആഹ് അതാണ് പഴയ കാലം അല്ലോല് ഇപ്പൊ അപ്പൊക്കപ്പളേ എല്ലാം അറിയുവല്ലോ
ഉം അതെ
ഉം എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ കുട്ടിക്കാലം എന്നു പറഞ്ഞാല് വീട്ടുകാർ ഒന്നും അറിയില്ലല്ലോ
ഇല്ല അവർ അവരെ അങ്ങ് വിട്ടാ മതി ഉം അതെ അന്നരം അന്നരം ഉള്ള കാര്യങ്ങളൊന്നും പറയേണ്ട അങ്ങനെ ഒരു പറച്ചിലില്ല പിന്നെ വല്ലപ്പോഴും ഒന്ന് സു കുളി വന്നത്
ആഹ് മീറ്റിങ്ങോ കാര്യം ഒക്കെ ഇണ്ടാവുമ്പോളോ എന്തൊക്കെ അപ്പഴേല്ലേ അറിയുള്ളൂ
ഒക്കെ ഉള്ള ഇപ്പോ അങ്ങനെ അല്ലല്ലോ ഇതിപ്പോ ഇനി ഉം
പിന്നെ ബുദ്ധിമുട്ടായിട്ടാ വരുന്നത്
അതെ ആന്ന് ഇതിപ്പോ ഇനി ഇനി വോയ്സ് ഇട്ട് കൊടുക്കണം ഇനി അതാണ് ഏറ്റവും വലിയ പാഠം ഒത്തിരി വെ
ആഹ് എന്റെ മോൻ പറയും പിന്നെ സൗകര്യം കൂടും തോറും പഠനം കുറയും എന്ന് പറയും
ആഹ് മോൻ എത്രയിലാ
മോനിപ്പോ ഡിഗ്രിയാ അപ്പം മോളുണ്ട് ചെറുത് അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയൂ
മോള് എത്രയിലാ
മോള് എട്ടാം ക്ലാസ്സിക്കാപ്പം
ഉം ഉം
അപ്പൊ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങ പറയുമ്പം ഇന്നോട് പറയും മോൻ പറയുവേ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് കൊ ഇതൊള്ളൂ പഠനം കുറയുന്നറിയാം
അതെ അത് ശെരിയാ ഉം ഉം അതെ
എന്ത് കാര്യം ആയാലും
ഉം ഇപ്പോ പിന്നെ പിള്ളാര് തന്നെ കൊറെയൊക്കെ ഈ അവർക്ക് കണ്ടെത്താനും അതും ഇതുമൊക്കെ നമ്മുടെ പണ്ടൊക്കെ എന്ത് പാടായിരുന്നു ഒരു സാധനം കണ്ടുപിടിച്ചോണ്ട് കൊണ്ട് വരാൻ പറഞ്ഞാ നമ്മള് അത് പുസ്തകങ്ങൾ തെരക്കി തെരക്കി തെരക്കി തെരക്കി നോക്കി അവിടെ
എല്ലാ ഒറ്റ സാധനം മതിയല്ലോ എല്ലാ കാര്യങ്ങൾക്കും നമ്മള് ടെസ്റ്റ് ചെയ്യുന്നേന് മുന്നേ അവരത് കണ്ടുപിടിക്കും
കണ്ടുപിടിക്കും അപ്പൊ ഞാൻ പറയും നിനക്കൊക്കെ ഇപ്പ എന്ത് എളുപ്പമുണ്ട്
ആഹ് അതെന്താറിയോ അവരെ ബുദ്ധി കുറയാണേ നമുക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും നിക്കണില്ലല്ലോ പെട്ടെന്ന് വേഗം പരിപാടി കഴിക്ക
അതെ നമ്മള് പത്ത് പുസ്തകം വായിക്കുമ്പോളായിരിക്കും അതിനക ത്തൂന്ന് ഒരു കാര്യം കിട്ടുന്നത്
ആ പിന്നെ ഒന്ന് മ മറ്റുള്ളവരോട് ചോദി
ചോദിക്കും അത് അത് ശെരിക്കും നമ്മള് കളക്റ്റ് ചെയ്യും ഉം
ഇപ്പോ പ്പൊ മുന്നിൽ ഇരുന്നിട്ട് ഫോണ് നോക്കുക അത് കിട്ടിയ എന്താച്ചാ ചെയ്യാ നോക്കി എഴുതാ ആഹ് മറ്റേത് അടുത്ത കുട്ടികളോട് ചോദിക്കാ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാ മുതിർന്ന ആൾക്കാരോട് ചോദിക്കാ ആ ആ അത്ര
ഒരു കെട്ട് കാണും ഓരോ ഓരോ പ്രോജക്ട് ടീച്ചർ തരുമ്പോം അതിനാത്തുണ്ടോന്ന് ഫു ള്ള് ഇരുന്ന് തപ്പി തപ്പി തപ്പി കണ്ടുപിടിക്കും അത് നോക്കാ ആ ഇതൊക്കെയായിരുന്നു ഇപ്പളും ഞാനെടുത്ത് വെച്ചേക്കും കാരണം ഇവന്മാർക്ക് ഒരാവശ്യം വരുമ്പോൾ കടയിലോട്ട് ഓട ണ്ടല്ലോന്ന് കരുതി ഞാൻ പഴയ പുസ്തകം എല്ലാം എടുത്ത് വച്ചേക്കും എന്നിട്ട് അവർക്ക് ഇപ്പോളും ഉണ്ടല്ലോ ചെയ് അല്ലേ കടയിൽ ചെന്നാ ഒരു ഷീറ്റ് പൈസ കൊടുത്താ കിട്ടും. പക്ഷേ എന്നാലും ഞാൻ എനിക്ക് ആ പഴയ ആ ശീലം കൊണ്ട് ഞാൻ എടുത്തു വെച്ചേ
മ് ഞാനും കളയാറില്ല
ആ നമുക്ക് കളയാൻ തോന്നത്തില്ല നമുക്ക് ഈ പണ്ട് ഏ ഒരു ബാലരമ ഒക്കെ കാണു ഉം ഒരു ബാലരമ കാണുമ്പോ നമുക്ക് എന്തൊരു ആ ഒരു കൊതിയല്ലേ ഇവന്മാർക്ക് അതൊന്നും അതൊന്നും വേണ്ട മേടിച്ചു കൊടുത്താൽ പോലും വായിക്കത്തില്ല മ് അതെ ഒന്നും വേണ്ട മ്
പെണ്ണുങ്ങളായിരിക്കും
ഉം അതെ നെറ്റ് പ്രോബ്ലോംണ്ട് തോന്നുണ്ട് ഇടക്ക് മുറിഞ്ഞ് പോകുന്നു
ബുക്ക് വായിക്കാണെങ്കില്
ബുക്ക് വായി റ്റില്ല ഇപ്പൊ
ഇല്ലേ വായന തീരല്ല
തീരെയില്ലാ പണ്ടൊക്കെയാന്ന് നമ്മള് ക്ലാസ്സില് ലൈബ്രറീന്ന് പുസ്കം എടുത്തോണ്ട് പോവും വായിച്ചിട്ട് തിരിച്ച്കൊണ്ട് വെക്കും. എന്തൊക്കെ കഥകൾ ഇപ്പൊ അതൊന്നുല്ല കൊടുത്താ പോലും പിള്ളേർക്ക് വായിക്കാൻ വയ്യാ
വായന തീരെല്ല
ഇല്ല
ഉം ഉം വായന വാണം കു ഏ എന്തെങ്കി പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണെങ്കില് പത്രവാ പത്ര വായന അറിഞ്ഞാല് സംഭവം ഇല്ല തന്നെ
ഉം മോന് ഏതാ മീനേ ഏതാ
ഉം
മോ മെയ്ന് ഏതാ വിഷ
എങ്ങനെ
മോൻ വിഷ ഏതാ മെയിൻ വിഷ
മോന് ഹിസ്റ്ററിയാണ് അവൻ കൊറെക്കെ വായിക്കും അവ ഇപ്പൊ ആദ്യ ചെറു ചെറുതിലൊക്കെ വായന കോറവായിരുന്നു പിന്നെ കോറച്ച് വലുതായ പ്പൊ വായന്ണ്ട് ക്കെ പറയും നല്ലോണ്ണം വായിച്ചോളൂ ഞാന് വായി കായ്ട്ട് ബുദ്ധിമുട്ടായിനോ പ്പ പറഞ്ഞു
ആ ഹിസ്റ്ററി നല്ലതാ പി എസിയുടെ കോച്ചിങ്ങിനും കൂടെ വിടണം പി എസിയുടെ കോച്ചിങ്ങിനും കൂടെ പോയാ നല്ല റൈസ് ചെറി
ആ അവല്ലെ ഇപ്പൊ അവനത് മനസ്സിലായി ഉം ഉം ആ നോക്കുന്ന്ണ്ട് ഓന്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി ചെയ്യണം
ഉം ഉം അയ്നോടൊപ്പം തന്നെ പി എസിയുടെ കോച്ചി ങ്ങനിം കൂടെ പോണം പെട്ടെന്ന് ജോലി കിട്ടും ഹിസ്റ്ററി പഠിക്കുന്നവർക്കാ പെട്ടെന്ന് ജോലി കിട്ടും പി എസി അവർക്ക് ഇത്രയും കാര്യങ്ങള് അവര് ഡിഗ്രിക്ക് പഠിക്കോല്ലോ
ആ ആ
ഉം
താൽപര്യം ഉം താല്പര്യണ്ട് ഓന് കോഴ സുകള്ങ്ങനെ ചെയ്തോണ്ട്ക്കാ ആണ്പ്പം
പിന്നെ വേണേ നമുക്ക് പി പി ജി എടുക്കാം പിന്നെ അയ്ന്റെ കൂടെ തന്നെ ആയാലും നമ്മക്ക് എടുക്കാല്ലോ മ് ചെയ്യാം വർഷങ്ങള് പോകത്തില്ല അന്നേരം നമക്ക് പെട്ടെന്ന് ജോലിയും കിട്ട ട്ടും നമുക്കൊരു
ഉം അതന്നെ ഉം അത്യാവശ്യം പഠി ച്ചാളാണോ?
ഞാനോ? ഞാന് ഇതുപോലെ പി എസ് സി ടെ പുറകെ നടക്കുവാ ഇപ്പഴും. താൽക്കാലിക വായാട്ട് ഡെയിലി വേജസ് ആയി ട്ടടെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോവും
ആ നല്ല കാര്യം ഉം ആ ശരി അല്ലല്ല.
ത്തീല്ല ഇങ്ങനെ അതിന്റെ പുറകെ കിലാണ് ഉം രണ്ടു പ്രാവശ്യം അതിന്റെ വക് ക്കിൽ വരെ എത്തിയതാ കയ്യില് വന്നതാ പക്ഷെ ഉം ടൈറ്റാ. അങ്ങനെ കയീന്ന് പോയി.
ആരും വിദ്യാഭ്യാസ
പിന്നെ നമ്മള് തലയില് ഒരു വര വേണല്ലോ എത്തണോങ്കി
ട്ടതാണ്
ആ
ഉം അത് മോൾക്കെ പിന്നെ എൽ എസ് എസ് യു എസ് എസും ഒ ക്കെ ഓരോ മാർക്ക്ന്പോയി.
എന്റെ മോന് ഇപ്പ എൽ എസ് എസ് എഴുതിട്ട് ഒരു മാർക്കിനു
ആ മോൾക്കും അതേപോലെ തന്നെ ഏ എൽ എസ് എസ് ഒര് മാർക്കിന് പോയി. നാപ്പത്തെട്ട് മാർക്ക് എനി കട്ട് ഓഫ് അപ്പൊ നാപ്പത്തേഴ് കിട്ടി അന്ന് റിവാലുവേഷന് കൊടുത്തിട്ടും ഇപ്രാവശ്യമല്ല അത് രണ്ട് മൂന്ന് വർഷം മുന്നെ ഇപ്പ ഈ വർഷം യു എസ് എസ് ക്കങ്ങനെ അതേപോലെ അ അറ് കട്ട് ഓഫ് എഴുപതായിരുന്നു റിവേഷന് എല്ലാ എസ് എസ് കൊടുത്തിരുന്നു പക്ഷെ സ്റ്റാറ്റസ് മാറിയില്ല അതെ പോലെ തന്നെ
ആന്നേ
ആ കൂടെ കൊടുത്ത ആൾക്ക് നാപ്പത്തി നാല് നാപ്പത്തേഴായി ഒന്ന് പക്ഷെ ഇവൾക്ക് മാറിയില്ല ഭാഗ്യല്ലഅവള് പ റിംഅതെ അന്ന് വിജാര്ച്ചുഅടുത്ത പരീക്ഷ വരുമ്പോം നോക്കാന്ന്റിഞ്ഞു ഇപ്പൊ യു എസ് എസ്ഈ വർഷം എഴുതി കഴിഞ്ഞ വർഷം എഴുതി ഈ ഇപ്പം റിസൽ റ്റ്‌ വന്നപ്പോ അതും അതേ പോലെ അതിന്ന് പിന്നെ റിവാലുവേഷൻ ഇല്ലല്ലോ
ആ
എഴുപതേ നി കട്ട് ഓഫ് അറുപത്തൊൻമ്പത് മാർക്കാകിട്ടിയേ
അയ്യോ എന്നാ ആ പേപ്പർ നോക്കുന്നവർക്കും ഒരു മാർക്ക് കൂടെന്നിട്ട് കൊടുത്തൂടെ
അത് അയ്ന് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല രണ്ട് സെക്ഷന അല്ലേ ആ രണ്ട് സെക്ഷൻ
എന്നാലും ഈ അ അടുത്ത്മാർക്ക് വരുമ്പോ അങ്ങനെ കുറയ്ക്കരുത്
ആഅഹ് ശരിയാ അതിപ്പോ ആവർ ക്ക് പ്പോ നമ്മൾക്കല്ലേ നമ്മള്
അത്രയും മാർക്ക് പിള്ളോര് കഷ്ടപ്പെടാതെ എന്തായാലും കിട്ടത്തില്ല എത്രോളം കിടന്ന് പഠിച്ചിട്ടാ ഉം
ഒരു മാർക്കിനൊക്കെ പോയിന്ന് പറയുമ്പോ ഭയങ്കര
പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കൊറ മാർക്ക് മാർക്കിന് പോയിട്ടാണെങ്കി നമ്മക്ക്
ആ വിഷയമല്ല അത് ഒരു മാർക്കിനൊക്കെ ആവുമ്പോ അത് രണ്ട് പ്രാവശ്യമായി അപ്പൊ പറയും ഉമ്മച്ചിഎനിക്ക് ഭാഗ്യല്ല പറയുംഓള് ഞാൻ പറയുമൂന്നാമതായിട്ട് വലിയ ഇതെന്തോ വരാനുണ്ട് അറി
ആ അതെ ആ ശരി അല്ല ഈ വർഷം എൻ എം എം എസ് ഉണ്ടല്ലോ? അത്എഴുതണം
ആ നോക്കെ
ഉം ശരി എന്നെന്നാ ഞാൻ പിന്നെ വിളി
കട്ട് ചെയ്താലോ?
ആ ശരി ശരി